ഒ
ഹലോ എന്തായി കേൾക്കാം കേൾക്കാം
ആ പിന്നെ എന്തൊക്കെണ്ട് പരിപാടി പിടിക്കണം
ആ സിനിമയൊക്കെ കാണാൻ പോയാ ചേച്ചി
സിനിമയോ സിനിമ ഒരുപാട് നാളായി തിയേറ്ററിലൊക്കെ പോയിട്ട് അല്ലാതെ നമ്മള് ഫോണിനകത്ത് കാണും
ഉം ഞാനക്കെ ഓട്ടിട്ടി ആക്കാരാ ഉം ദൃശ്യത്രീ ഒക്കെ കണ്ടായിരുന്നോ
ദൃശ്യം ത്രീ കണ്ടില്ല
ആണോ ഓ ടിടില് ഇറങ്ങിട്ടിണ്ട് നല്ലതാണോന്ന് വെച്ചാൽ ആദ്യത്തെ കണ്ടത്ര ഒരിതില്യ എന്ന് പറയാ കണ്ടിരിക്കാം അവസാനം വരുമ്പോ ആ ആദ്യത്തെ സൂപ്പർ ആയിരിന്നു രണ്ട്
അതെ അതെ മെറ്റസിനിമ വണ്ടോ വാഴ വാഴ റ്റു വാഴ വാഴ അത് അടിപൊളിയാ
എല്ലാം ഓട്ടിട്ടിയാന്നേ ഇല്ല ഓട്ടിട്ടിയ അത് സൂപ്പറ ഉ ഏതായാലും അതെ ആ നമ്മിടെ കൂടപ്പിറപ്പ്കള്ടെക്കെ ഓര് സ്നേഹോ ഒരു കൂട്ട്കാര്ടേം ഒക്ക അറിയിക്ക്ന്നാ നമ്മുടെ പഴയ കാലഘട്ടവും സ്കൂളിന്ന്--ഭോ ലഞ്ച് ബോക്സ് മറന്ന് വെച്ചിട്ട് ചോറ്റ്പാത്രം മ റന്ന് വെച്ച് ശരിയാ നമ്മൾങ്ങനെ എന്തൊക്കെ ചെയ് ല്ല പോവെടുക്കാനൊക്കെ ഇപ്പ എന്ത് ഇപ്പ എന്തോണ്ടകളനി ഇട്ട് പോവാ പുതിയത് വേടികുക
അതെ അതെ പിന്നെ
ആഹ്
എല്ലാ തോ അതൊക്കെ ഒര് ല്ലേ
ഇപ്പഴത്തെ പിള്ളേര്
അതൊക്കെ ഒരുരസവാ നമുക്ക് തന്നെ അങ്ങ് സങ്കടം വരും അത് കാണുമ്പൊ ല്യെ ഒരാള് തോറ്റു പോക്മ്പോ നമ്മുടെ മക്കൾടെ കൂട്ട്
അതെ സത്യം
ആഹ്
നമ്മക്ക് വെഷമം വന്നാല് നമ്മള് തോക്കാതിരിക്കാ പിന്നെ ശ്രമിക്കും ഇല്ലേ അവള് അവർക്ക് അവ അവള് വെഷമിച്ച അതുപോലെ ഇനി നമ്മക്കും വെഷമങ്ങനെ വരുത്തര്തെ എന്നുള്ള ചിന്ത നമുക്ക് വരും ഇപ്പോഴത്തെ പിള്ളേർക്ക് അ തേ ഇല്ല ജയിച്ച് എട്ട് വരെ എത്തുമ്പോ പിന്നെ പത്താം ക്ലാസ് അവര് ആ ഒരു തോക്കല് തോക്കുമ്പോ പിള്ളേരെ പർഞ്ഞിട്ട് കാര്യല്യ അവർക്ക് അതുകൂടി താ ങ്ങാ സാധിക്കുന്നില്ല അത് നമ്മളിപ്പൊ എ എന്തെയ്യാ പറ്റും അതോണ്ട് പിള്ളേര് തോറ്റ് തോറ്റ് പഠിക്കുന്നതാ നല്ലതെന്നാ എന്റെ അഭിപ്രായം ഈ ജയിപ്പിച്ച അവിടം വരെ വി ട്ടിട്ട് പിള്ളേർക്ക് ഐനെ കുർച്ച് തോറ്റന്ന് പറയുമ്പോത്തേക്കും ആ ഒന്ന് മുതൽ തോക്കുമ്പോത്തേക്കും ഐന്റെ ക്ഷീണം മാറും അതാണ് കാര്യം ഇല്ലേ ന്നാ എന്റെ ക്ലാസിലൊക്കെ എന്താണ് ആറ് പ്രാവശ്യം തോറ്റ എന്തോരം പിള്ളേര് ഇരിക്കുന്നുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത വെഷമാ ഇപ്പഴത്തെ പിള്ളേർക്ക് ഇല്ലേ
ആന്നാന്നാന്ന് ആന്ന്
ഇന്നത്തെ കാലം എന്തൊരു വ്യത്യാസോ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും അന്ന് തോറ്റ് തോറ്റിയിരുന്നവരാ ആ
അതെ ഇപ്പഴത്തെ പിള്ളാർക്ക് എന്തിന്റെ കൊറവാ എല്ലാമുണ്ട് ഏത് ത് സാഹചര്യത്തിലു അതെ ഏത് സാഹചര്യത്തിലും അച്ഛനും അമ്മയും എല്ലാം വാങ്ങിച്ച് കൊടുക്കേം ഉടുപ്പിന് ഉടുപ്പ് ഇല്ലയോ എല്ലാ
അതെ ഒന്നാമത്ത കാര്യേ നമ്മളത് അതെ സ്വാതന്ത്ര്യാ അന്ന് തോറ്റ് ഇപ്പോ തോറ്റ് തോറ്റ് പഠിച്ച പിള്ളേര് ഇന്ന് നല്ല നിലേല് എത്തീട്ട്ണ്ട് ശെരിക്കും പർഞ്ഞാ അന്ന് ഫുൾ ൾ എന്താണ് എല്ലാത്തിനും നല്ല മാർക്ക് നേടി ഫ്രണ്ട് ബെഞ്ചിലിര്ന്ന പിള്ളേരെക്കാളും ബാക്ക് ബെഞ്ചില് ഇരുന്ന് തോറ്റ് രണ്ട് വർഷം ഇരുന്ന് പ ഠിച്ച പിള്ളേരാണ് ഇന്ന് കൊർച്ചെങ്കിലും നെലേല് എത്തിയേക്കണെന്ന് പറിയും ചെലപ്പൊ ഹ്... ഹ് ഉം ഇപ്പഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നുംല്ല എല്ലാവരും അതെ ജയ് പോണവര് പോകും പക്ഷെ അത് കാണാപ്പാടം പഠിച്ച് പഠിച്ച് പോണെന്നേ ഒള്ളൂ എന്താണെന്ന് മനസ്സിലാകാൻ പിള്ളേർക്ക് പറ്റുന്നില്ല അതിനെ കുർച്ച് ഐനൊരു അവസ്ഥേം കിട്ടുന്നില്ല
കിട്ടുന്നില്ല
അകത്ത് ന്നിന്ന് ഇപ്പൊരു ആ പൂമ്പാറ്റ പറക്കുന്നു പൂമ്പാറ്റനെ കണ്ടാലായിന്ന് പറയ്ണെ പോലെ പിള്ളേർക്ക് കിട്ടിയാലായി കാ കാക്കേനെ പോലും കാണുന്നില്ല ഇനി കാക്കേനൊക്കണ്ടോ കാക്കനൊക്കാ നമ്മള് വരുമ്പൊക്കെ കാണിച്ച് കൊട്ക്ക
നമ്മള് പറഞ്ഞു കൊടുക്കണം കാക്ക ഇതാണ്
അതെ അവസ്ഥയാ പിള്ളേര് ഈ ഫോണിലും ബുക്കിലും കണ്ടുള്ളൊരു ഇതേ ഇണ്ടാവൊള്ളൂ പിള്ളേർക്ക് പല കാര്യങ്ങളും
അതെ മറ്റേത് പുള്ളാര് ആ പറ
ആ പറഞ്ഞോ ചേച്ചി
മറ്റേത് നമ്മുടെ പിള്ളോരൊക്കെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പ ഫോണുണ്ടോ ഫോണിനകത്തു തൊട്ട് അങ്ങ് കേറും അല്ലെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫോണും ഇല്ല അതിന്റേതായിട്ടുള്ള രീതി നമ്മൾ പഠി
പിന്നെ നമ്മുടെ രസംന്ന് പറയുന്നത് ഇല്ലേ ആ സമയത്തിന് അവര് നാലര മണിക്കായിട്ട് കാത്തിരിക്കും വല്ല കാർട്ടൂണും വല്ലെ സൂര്യ ടി വി യിലും ഏഷ്യാനെറ്റ്‌ ലും അത് ഇരുന്ന് കാണാൻ വേണ്ടിട്ട് മൂന്ന് മണി ആയോ ഒന്ന് പറഞ്ഞോണ്ട് അല്ലെൽ നാല് മണി ആയോ
അതെ അതെ കൊച്ച് ടി വി ഒക്കെ ഒരുപാടുണ്ടല്ലോ
അതെ കൊച്ച് ടി വി പോകോ കാർട്ടൂൺ നെറ്റ് വർക്ക് അതെ അതെ നമ്മുടെ ഇതില് ടോമാജെറി ക്കെ പറഞ്ഞ നമ്മടെ ഏ വേറെ ലെവലായിരുന്നു എത്ര കണ്ടാലും മതി വരൂല എന്തോ ഒരു പ്രാവശ്യം കണ്ടേക്കണ് ആ എന്നിട്ട് പിന്നെയും ചിരിക്കും ഇപ്പൊക്കെ പിള്ളേർക്ക് ഒന്ന് കണ്ട പിന്നെ അയ്യാ അത് കണ്ടതല്ലെ മാറ്റ് എന്ന് പറയും അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനൊന്നും നമ്മ ഒന്നും തോന്നിയിലല്ലോ പിന്നെയും പിന്നെയും കണ്ടോണ്ടി അത് മാത്രള്ളൂ കിട്ടന്നള്ളൂ അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ പിള്ളേക്ക് കുറേ ഓപ്ഷൻസ് കുറ കാര്യങ്ങൾ പിന്നയും പിന്നെയും വേറെ വേറെ കാര്യങ്ങൾ ഉള്ളത് കാരണം അവർക്ക് ഒന്നി തന്നെ ഒന്ന് കണ്ടാ പിന്നെ ഇത് മടുത്ത് പോകും
മടുക്കും അതെ അതെ അതെ ശരിയാ ഇപ്പൊ പയെ ഒരേ ഒരു സിനിമ വന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്ക പഴയതല്ലേ ഇച്ചിരി പുതിയതായാലും കാണുവാണെങ്കിൽ അവര് പറയാം ഓ ഇത് കണ്ടതല്ലേ അമ്മേ അ മാറ്റ് എന്ന് പറയും അതേ സമയം നമുക്ക് ഇച്ചിരിയൂടെ ഒരു ഒരിത് തോന്നു ഒരാകർഷണം ഒന്നൂടെ
അതെ അത അയ്യോ ഇൻ ഹരിഹർ നഗറും മറ്റേ നമ്മുടെ ഗോഡ് ഫാദറ് ഒക്കെ എപ്പഴും കണ്ട അയ്യോ എന്ത് ചിരിയാ ഓർത്ത് ആ അല്ല അങ്ങനത്തെ സിനിമയൊന്നും ഇപ്പ ഇല്ലേതാനും അത്ര ചിരിക്കാനും പിടിക്കാനോന്നും
ഇപ്പൊ ഒരു നല്ല ഒരു ചിരിപ്പീര് ഹാസ്യ താരമല്ലിയോ മരിച്ച സലിംകുമാറ് മാറ് കഷ്ടം മ് എത്ര പേര് അങ്ങനെ പോയി
അതെ ശരി അവരൊക്കെ ചെയ്തേക്കണ കോമ ആ കോമഡികളൊക്കെ കണ്ടാല് നമുക്ക് ഇപ്പ യ്യോ എങ്ങനെ ചെയ്യുംല്ലേ ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ചെയ്യ മറ്റേ എന്താണ് കല്യാണ രാമന്ല്
അതെ അതെ ആന്ന് ആന്ന് കല്യാണ രാമൻ അതുപോലെ ഒരുപാട് ഇല്ല പഞ്ചാബി ഹൗസിനകത്ത്
ചെമ്പി കിടന്നൊണ്ട് ചെമ്പി കിടന്നണ്ട് സിമിംഗ്‌ പൂളില കി
എന്തൊക്കെയ ഇന്നസെന്റും അതെ ഇവരൊക്കെ ചെയ്തേക്കണ കഥാപാത്രങ്ങളൊന്നും നമു മറക്കാനേ പറ്റത്തില്ല ഈ പറഞ്ഞ ഇപ്പൊ പോയവരി എന്തോപ്പ കല്പന ആയാലും എന്തോലും എനിക്ക് പ്പനയൂടെ ഇറ്റർവ്യൂ ഭയങ്കര ഇഷ്ടവാ
അതെ എനിക്കും ഭയങ്കര ഇഷ്ടവാ
നമുക്ക് ചിരിവന്ന് പറു അവടെ ആ കല്പ്പനയുടെ വർത്താനം കേൾക്കാൻ എ രസാ അവരുടെ ആ വീട് നമ്മളവിടെ ആ ചിന്തിച്ചു പോകും നമ്മളും കാണും അവരും നിക്കണതും ഇരിക്കണതും ഒക്കെ മ് ഓരോരുത്തരുടെ ആ മലയാളത്തിൽ
ആ മലയാള സിനിമയ്ക്ക് ഒരുപാട് ഹാസ്യ താരങ്ങൾ നല്ല നല്ല നടന്മാരോ നഷ്ടം
അത അതെ അതെ എന്തോരം പേരാ പോയി അതുപോലെ ഇനി വരുന്നെങ്കി ഇതയാണ്
നമ്മുടെ നാടൻ പാട്ടു പാടിയ കലാ ഇപ്പോ മണി തന്നെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം പാട്ട് കേട്ട
ആരന്നുവെച്ചാ അധികം പ്ര ഇപ്പ ശ്രീനിവാസ ണെങ്കിലും ചലിങ്കുമാർ ആണെങ്കിലുംക്കെ അവര് ഇച്ചരി കൂടി പ്രായ അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥയിൽ പോയി അവര് പോയത് കലാഭവൻ മണിന്ന് പറ വസ്ഥയാണെങ്കിൽ ആള് അത്രയും പ്രായം പോലെ അധികം ഉണ്ടായിരുന്നു അതെ ആ അതൊ ഓർക്കുമ്പോച്ച ഭയങ്കര ഒരു സഹായം മ് ആയിരുന്നു ആര് ചെന്നാലും അല്ലെ നല്ലൊരു മനുഷ്യനായി അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കരവേഷ
അതെ ഇപ്പൊ നമ്മൾ എവിടൊയാലും ഒരു നാടൻ പാട്ട് കേട്ടാലും അല്ലെ ഫോണിലായാലും കേൾക്കുമ്പോൾ നമ്മള് മണിയെ കുറിച്ച് ചോർക്കയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് അല്ല നമ്മുടെ ആരു അല്ല എങ്കിലും നമുക്ക് എന്തോ ഒരു
ശരിയാ ഈ നമ്മുടെ ഈ സിനിമയിലൊക്കെ ഏ അവരൊക്കെ നമുക്ക് പുറമെ കാണുമ്പോ നമ്മളെപ്പോഴും ഈ സിനിമയൊക്കെ കണ്ട കണ്ട് നമ്മ നമ്മള നമുക്കറിയുന്ന ആ ഒരു ആളന്നൊന്ന തോന്നല അവര് അവർക്കൊരു പ്രൈവസി കുറവ നമ്മൾ ചെല്ലുമ്പോ ഉണ്ടെങ്കിലും നമ്മുക്ക് മനസ്സിൽ അവര് നമ്മള് വീട്ടിൽ ആരോ പോലെയ ചില സമയത്ത് എനിക്ക് തന്ന അങ്ങനെ ആയി നമുക്ക് പോകൂലേ ആ ഒരു സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിയുമ്പോത്തേക്കും ആ
അതെ ശരിയാ ഏത് തരം അഭിനയി എന്തും അഭിനയിക്കുവുമല്ലോ വില്ലനും കോമാളിയായിട്ടും അതെ എല്ലാം അതുപോലെ പിന്നെ ജഗതിയോ ജഗതി ശ്രീകുമാർ ഇപ്പൊ എങ്ങാണ്ട് കോമ കോമാ സ്റ്റേജില എങ്ങാണ്ടല്ലായിരുന്നോ അപ്പൊ മാറിയോന്നൊന്നും അറിയത്തില്ല
അത് ഇപ്പ ഇപ്പോഴുംച്ചാ ജീ ആള് വീൽചേരൽരിക്കുന്നു എന്ന അ ഉള്ളൂ അല്ലാതെ വേറെ ഇത് ഒരു കാര്യമില്ല
എത്രത്തോളം സിനിമയ ഉണ്ടായിരുന്ന്‌ ജഗതിട കിലുക്കം കിലുക്കത്തിനോക്കെ എന്ത് രസ
ഞാൻ പറഞ്ഞു കൊടുക്കുവ ഇവരൊക്കെ അഭിനയിച്ച സിനിമ കാണണം മോളെ ഇപ്പ അങ്ങനെ ഇരിക്കുന്നള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു നമുക്ക്ന്നെ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ പക്ഷെ ഇപ്പ ഇണ്ടാച്ചെങ്കോ ചിരി ചിരിയുള്ള സിനിമകളൊക്കെ കാണായിരുന്നു
ഓ എത്ര ജഗതിയായിരുന് ഏറ്റവും കോമാളിയായിട്ട്
അ അതെ എ എങ്ങനെയൊക്കെ അഭിനയിക്കാവോ അങ്ങനെയൊക്കെ ആള് മാറും ഈ സലിംക കുമാർ ആണെങ്കിലും ജഗതി ആണെങ്കിലും ഇന്നസെന്റ് ആണെങ്കിലും ഒരു ഒരു കഥാപാത്രത്തെ അങ്ങട് ഉള്ളിലേക്ക് കയറ്റു നമുക്ക് ഫീലാണ്
ഈ സി എ ഡി മൂസൊക്ക കണ്ടില്ലയോ അതിനകത്ത് എന്തുവാ അയ്യോ ജഗതി ചിരുപ്പീരോടെ ഒരു പട്ടിയും ജഗതി
എന്നെ ആര വിളിക്കുന്നണ്ടേ ചേച്ചി ഞാൻ വിളിക്ക ക്കവേ ഒരു മിനിറ്റ്